ഹലോ
ഹലോ
ഹലോ
കേക്ക്ന്നില്ലേ
ആഹ് എന്തൊക്കെയാ വർത്താനം
സുഖാണ്
ഉം എന്താ ഫുഡൊക്കെ കഴിച്ചോ എന്താ പരിപാടി
ആഹ് ഫുഡൊക്കെ കഴിച്ചു നിങ്ങള് കഴിച്ചോ
ആഹ് കഴിച്ചു എന്താ ന്നിട്ട് ഫുഡോക്കെ ഇണ്ടാക്കിയെ കെടന്നോ അന്നിട്ട് ഹലോ
ആഹ് ഹലോ കെടന്നിട്ടില്ല പറയാ
ആഹ് ആഹ് മഴണ്ടാടെ
ഇപ്പ മഴന്നുല്ല
ഉം
രാവിലെ തൊട്ടേ നല്ല മഴയാരുന്നു ഇപ്പം മഴല്ല
ആഹ് ആഹ് ഇവിടെ ഇപ്പോ ഇല്ല ഇബടേം നല്ല മഴന്നെയാരുന്നു തോർവോണ്ട്
ഒരു മിൻറ്റ് ഒരു മിൻറ്റെ ഒന്ന് കട്ടെയ്യൊ ഇമ്മ ഡൈനീഹാള്ല് വവ്വാല്ല് വവ്വാല് ഇണ്ട്ന്ന് ആഹ് പിന്നെ
ഹലോ
ആ ഹലോ പറയൂ ആ കേക്ക്ണ് ഇണ്ട് ആഹ് ഇണ്ട് പിന്നെ എന്തെക്കെ
പിന്നെ എന്താണ് പണി ഇന്നട്ട് എന്ന് മക്കളൊക്കെ ഒറങ്ങ്യൊ ആ കടക്കാൻറ്റാ
ഉം ഞാൻ പഠിക്കാണ്
ആഹ് അയ്ശെരി എന്താ പഠിക്ക്ണേ
ഞാൻ ഡിഗ്രിക്ക്
ആഹ് ഏതാ വിശയൊക്കെ ഇട്ത്തിക്ക്ണേ
ഞാൻ സൈക്കോളജി
ആഹ്
ഉം
ഹോസ്റ്റലിന്ന് അതോ. വിട് ദിവസം പോവേ
പോയി വരവന്നെ
ഉം ഉം
നിങ്ങള് മക്കളൊക്കെ എന്ത് ചെയ്യ്ണെ
ഇതാവ്ടെ ഒരാളെന്നെ ഒള്ളൂ ഇ ബെടെ ഇണ്ട്
ഉം
മൂന്ന് വയസ്സായിറ്റൊള്ളു
ഒരു വയസ്സോ
മൂന്ന് വയസ്സ്
ആഹ് പിന്നെ
ഉം ഉം
പിന്നെ എന്തൊക്കെ
പിന്നെ എന്താന്ന് ആവ. ഇന്നത്തെ ഫുഡ് എന്തെലും ഒക്കെ ഇണ്ടാക്കോ ഉമ്മയിണ്ടാക്കെ
ഫുഡ്താക്കും കുറച്ചൊക്കെ ഉണ്ടാക്കും
ഉം
ഉം പിന്നെ എന്തൊക്കെ ഏഹ് ഹലോ
പിന്നക്കെ എന്തേനു ചോയിക്കാ
പിന്നെങ്ങനൊക്കെ പോണ്
ഉം
ഉം പിന്നെ സുഖല്ലേ
ആ സുഖാ
മഴ ഉണ്ടോ അവിടെ
മഴ ഇപ്പൊ കൊറവാണ്. ഇപ്പൊ നന്ന്ക്കണം രാത്രി ആയണ്ടപ്പോ എല്ലാം കൊഴപ്പല്ല. എന്നും രാത്രി അത ഇണ്ടാവല് ഇന്ന്പ്പോ കൊറവ്ണ്ട് ഇന്ന് രാവിലെ തൊട്ടേ നല്ല ഉം ആഹ് ഇവിടിം
ഉം
ഇഞ് ഇപ്പോ
പിന്നെ
ഇനിയിപ്പോ രണ്ടു ദിവസം മഴേക്ക കമ്മിയ്ക്കൂല അപ്പൊ സ്കൂളില്ലല്ലോ സ്കൂൾ ഉണ്ടാവുമ്പോ ഇഞ് അയെന്നെ ആകും വീട്ടില് ആരൊക്കെണ്ട്?
വീട്ടില് ഇമ്മ അനിയത്തിയമാര് അനിയന്
ഉം ഇന്നട്ട് വേറെന്താ പിന്നെ
പിന്നെന്തൊക്കെ
ഉം ഇന്നട്ട് ഉം പഠിപ്പൊക്കെങ്ങനെ പോണ്
പഠിപ്പൊക്കെ കൊഴപ്പല്ലാണ്ട് ഇങ്ങനെ പോണ്
ഉം ഉം എങ്ങനെ സൈക്കോളജിയൊക്കെ എട്ത്ത്ട്ടെ എങ്ങനെണ്ട് ടഫ് ഉണ്ടോ സിമ്പ്ളാണോ
ആ കൊഴപ്പം ഇല്ല വല്ല്യ ഇതൊന്നുല്ല ഇന്നാലും
ഉം ഉം
ഇങ്ങളെന്തേലും വർക്കെയ്യ്ണ്ടോ?
ഇല്ല ഇപ്പൊ വർക്ക് ചെയ്യ്ണില്ല
വർക്ക് ചെയ്തീന്നാ?
ഞാന് ഫാഷൻ ഡിസൈനിങ്ങിന് അന്ന് പഠ്ച്ചീനു പ്ലസ് ടു ഒക്കെ വരെള്ളൂ പോയിട്ട് പിന്നെങ്ങനെ ഓൺലൈനായിട്ട് ഫാഷൻ ഡിസൈനിങ്ങ് കുറച്ചൊരു മാസം രണ്ട് മാസെക്കായിട്ട് പിന്നെ നോക്കീട്ടില്ല നോക്കണം ഓള് എന്തിനാ ലും പോയിട്ട് അല്ലെ പിന്നെ ഒളെ ഒറ്റക്കാക്കണ്ടേ
ആഹ്
ഇന്നട്ട്
കളിയൊക്കെ കാണാറുണ്ടോ ഇല്ല്യല്ല ഇങ്ങള് കാണാറുണ്ടോ?
ഇല്ല എടക്ക് റീല് ഇങ്ങനെ കാണുമ്പോ അങ്ങനെ കാണും അല്ലാതിര്ന്ന് ചെലപ്പൊ കാണും ഇന്റെ പെരക്കാണെങ്കി കാണും അല്ലെങ്കി കാണൂല
ഏഹ്
ഇന്റെ പെരക്കാണെങ്കി കാണും പറയാ
ആഹ്
അവ്ടെ കാക്കു കാണുമ്പോ അങ്ങനെ കാണും അല്ലാത്താണ് ഏതാ ടീമൊക്കെ അങ്ങനെന്തെങ്കിലുണ്ടോ?
അങ്ങനെ ടീമ്ച്ച്ട്ടൊന്നുല്ല
ഉം
ഉം
ആരെങ്കിലും ഇഷ്ടണ്ടൊ ഫുട്ബോളില്
ആഹ് ബ്രസീല്
ആഹ്
പിന്നെ
പിന്നെന്താ ഇങ്ങനൊക്കെതന്നെ
ആഹ്
ഇങ്ങൾ തോ?
അങ്ങൻത്തേനെ പോണ്
ഉം
ഉം
രാത്രി
രാത്രി ചോറെന്നേ അതോ ചപ്പാത്തിയെന്തേലോ ഇല്ല ചോറെന്നെ ആഹ് ഉം
ഉം അ രാവിലെ
രാവിലെ എപ്പളാ ക്ലാസ് രാവിലെ ഒമ്പതരക്കാ ക്ലാസ് ഇവിടുന്ന് എട്ടരക്ക് പോവും ഹലോ ആഹ് രാവിലെ ഒമ്പതരക്കാ ക്ലാസ് ഇവിടുന്ന് എട്ടരക്ക് പോകുംന്ന് പറയാ
ആഹ് കൊറച്ച് ദൂരം ണ്ടോ പ്പോ
കൊറച്ച് ദൂരണ്ട പോ ആ കൊറച്ച് പോവാണ്ട്
ഉം ശരി ബസ്സിനാ പോക്ക് വണ്ടിണ്ടോ?
ആഹ് ബ ബസ് ന്
ഉം വണ്ടി ഓട്ടോ സ്കൂട്ടി ഓട്ടോ സ്കൂട്ടി ഓട്ടുവോ ചോയിക്കാ
സ്കൂട്ടി ഓടിക്കൂല
ഏ
പിന്നെ
ഉം പിന്നെന്നാ അങ്ങനെ
പിന്നെന്തക്കെ
വേറെന്താ അങ്ങനെ കൊഴപ്പൊന്നുല്ല ഉം ന്നിട്ട് അനിയത്തിയൊക്കെ എന്താ പഠിക്കുന്നെ
ഒരാള് പ്ലസ് വണ്ണില് ഒരാള് ഉം അങ്ങനെയൊക്കെ ഒരാള് എൽ കെ ജില്
ആഹ് ആഹ്
ഉം
അത് ശരി
ആഹ് പിന്നെ
ഉം അവിടെ നാട്ടില് വെറൈറ്റി ഫുഡ് എന്തെലും ണ്ടോ
വെറൈറ്റി ഫുഡ് ന്ന് പറയാൻ മാത്രം ആഹ് ഞങ്ങള നാട്ടിലെ സ്പെഷ്യല് തൊറക്കലപ്പം ന്ന് പറയും ഉം
അത് എങ്ങനെ ണ്ടാക്കുന്നെ
അതെങ്ങനെ മൈദയും ചിക്കനും മയോണൈസും ചമന്തിയൊക്കെ
ഉം എങ്ങനെ പൊരിക്കാണോ അതോ ആവിക്ക് വേവിച്ച വേറെന്തേലോ അയെങ്ങനെ ണ്ടാക്കുന്നെ
അത് പൊരിക്ക മ്മ മാവ് ഇതാക്കിട്ട്
ആ സമൂസൊക്കെ പൊരിച്ച്ണ മാതിരി അങ്ങനെണ്ടാക്ക പൊരിക്കെ
ആ യൂട്യൂബിലൊക്കെ ണ്ട് അയിൻ്റെത്
ആ അശെരി വേറെ എന്തെലും ണ്ടോ വെറൈറ്റി ഫുഡാള്
ഇല്ലല്ല ഇങ്ങളവിടെണ്ടോ
ഇബടെ അങ്ങനെ വെറൈറ്റി ഒന്നുല്ല ഉം മലപ്പുറം മുട്ടായി അങ്ങനെയൊക്കെ മലപ്പുറം മുട്ടായി കഴിച്ചിക്ണോ
അല്ലില്ല
ഉം ശർക്കര മുട്ടായി അങ്ങനെയൊക്കെ പറയും ജിലേബിന്റെ ജിലേബി പറയില്ലേ അതുപോലെക്കെ ഉം അതുപോലെ അതിന്റെ വെൽത്
ആഹ്
അത് എങ്ങനെ ണ്ടാക്കന്ന് ഇൻക്കറിയില്ല ഇബ്ട്ന്ന് കടയിന്നൊക്കെ പൂരം എന്താ നീർച്ച അങ്ങനെയൊക്കെ ണ്ടാവൂല്ലേ അപ്പോ അവടെ ണ്ടാവും
ആഹ്
ഇവിടന്ന് ഇങ്ങനെ ആൾക്കാര് കൊണ്ടരലൊക്കെണ്ട്
ന്തെക്കണ്ട്
കച്ചോടം ചെയ്യുന്ന ആൾക്കാര് പോറത്ത് പോയി ഒണ്ടാക്കിട്ട് നല്ല കച്ചോടം കണ്ടോന്നൊക്കെ പറയണകേക്കാ ന്നിട്ട് കെടക്കാനായോ
ക്കാനായേണ്ടിരിക്കണേ
മ് രാവിലെ നേരത്തെ ണീക്കണ്ടതല്ലേ ക്ലാസ്സിള്ളകൊണ്ട്
ആ
ഉം ന്നിട്ട് ക്ലാസ് എപ്പഴാക്കഴിയ്യ
ക്ലാസ്സ് ഒരു വൈകുന്നേ വൈകുന്നേരാവും
ആ ശരി മ് സൈക്കോളജി എത്ര കൊല്ലണ്ട്
ഇപ്പ തേഡ് ഇയറാണ്
ഹലോ ആ എത്ര കൊല്ലണ് ക്ക്യാ
എത്ര കൊല്ല ചോയിച്ച് കഴിഞ്ഞാല് ഇപ്പൊ തേഡ് ഇയർ മൂന്നാമത്തെ കൊല്ല ഇഞ്ഞ് ഒരു കൊല്ലം കൂടിണ്ട് അത് കഴിഞ്ഞ് ട്ട് പി ജി എടുക്കണം ആ മ്
ഉം
വേറെന്താ വേറെങ്ങനെയൊക്കെ പോണേ മ് എന്ന ആയിക്കോട്ടെ വേറെ പ്രത്യേകിച്ചൊന്നുല്ലല്ലോ ഇല്ലല്ല വക്ക് മ് എന്നാ ശരി ആ